ഹലോ
ആഹ് എന്താ പരിപാടി വെറുതെ ഇരിക്കാണോ
വെറുതെ ഇരിക്കാണ് ഇപ്പോ വീട്ടിലാണ് വർക്കിന് പോണം കൊറച്ചഴിഞ്ഞിട്ട് നിങ്ങളെവടെന്ന്
ഞാന് നാട്ടിലില്ല ഞാന് പൊറത്താണ് ഞാനിപ്പോ ഇങ്ങനെ ബീ ച്ചിക്ക് പോന്നതാ കടൽ തീരങ്ങളൊക്കെ കണ്ടിങ്ങനെ കോഴിക്കോട് ഭാഗത്തൊള്ള ഇപ്പോ
ആഹ് വാർത്തകള് ഏഹ് പത്രം ഇങ്ങനെ വായിക്കുമ്പോ അയിലൊരു ന്യൂസ് കണ്ടു അപ്പോ അത് കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചാണ് അതാത് ഏഹ് ഇപ്പോ മഴക്കാലക്കെയാണല്ലോ അമിതമായിട്ട് വ ചെല ഭാഗത്തൊക്കെ പെട്ടെന്ന് വള്ളം വരികയും കൃഷിയിടത്തിലേ ക്ക് വള്ളം എത്തുകയും ചെയ്തു പഷേ എത്തിക്കഴിഞ്ഞപ്പോ ആഹ് വള്ളത്തിന്റെ രാസവസ്തുക്കളോ വേസ്റ്റുകളോ കൂടുതലായിട്ട് വന്ന് കൃഷിയിട ങ്ങളിലൊക്കെ വ്യാപകമായി പതിച്ചുന്നും അതിനെതിരെ പരാതി നൽകിന്നൊക്കെ ഇള്ള ചെലെ ന്യൂസുകള് കേട്ടു ആഹ്‌ അപ്പോ അത് കണ്ടിട്ട് വളരെ ആശങ്കായി ഇങ്ങനെ ഇരിക്കേന്നു അത് ജല മലിനീകരണം അത് മ ത്തെന്നെ വായുമലി മലിനീകരണം ന്ന് പറഞ്ഞത്തെന്നെ വെല്യോരു പ്രശ്നാണ് ഇപ്പോ നമ്മള് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനായിട്ട് ഭാവി തലമുറയെ അപേക്ഷിച്ച് നോക്കാണെ വച്ചങ്കി ഏ അവർക്ക് ഞ്ഞിപ്പോ സ്വന്തായിട്ട് ശ്വസിക്കാനോ അതായത് നല്ല രീതി യിലൊരു കൃഷി ചെയ്തു ജീവിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് ഇനി ഏ കേരളം എത്ര ന്നൊരു ആശങ്ക കാരണം ഇപ്പ ഇപ്പൊ തന്നെ നോക്ക്യാ മനസ്സിലാ വും കൂടുതലായിട്ട് വിളവുകൾ ലഭിക്കാൻ വേണ്ടിട്ട് ആളുകൾ യൂസ് ചെയ്യ്ണ് ഉപയോയിക്ക്ണ് രാസവസ്തുക്കളാണ് പ്രധാനായിട്ട് ജൈവ വളൊന്നുപ്പാര് എവിടേം ഉപയോഗിക്ക്ണെ കാണാല്ല ഇങ്ങനെ പോവച്ചെങ്കി ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടു മുപ്പതിന്റുള്ളില് അഞ്ചു വർഷം കൊണ്ട് കേരളത്തിൽ അമിതമായ വിളകൾ ലഭിക്കും പക്ഷെ പിന്നീട് ആ മണ്ണ് ഉപയോഗശൂന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന് നമുക്ക് കഴിയില്ല പല പരിസ്ഥിതി ഗവേഷകരും ഇങ്ങനെ അതിനെതിരെ ഏ റിപ്പോർട്ടുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇത്തരത്തിലാണ് കേരളത്തിന്റെ പോക്ക് എങ്കിൽ ആ മണ്ണ് മലിനമാ കും അതുപോലെ തന്നെ ജലം മലിനമാകും ഒന്നും ഉപയോ ക്കാൻ കഴിയില്ല പിന്നെ പ്രധാനപ്പ ആ മായിട്ട് ഉന്നയിക്ണ പ്രധാന പ്രശ്നാണ് ഈ ഫാക് ട്രക്ടറികളിൽ നിന്നുള്ള മാലിന്യം അതുമാല തന്നെ കോഴി വേസ്റ്റുകളൊക്കെ ഈ പുഴയോരത്തും മറ്റു ഒക്കെ തള്ള്ണത് ധാരാളം ജനങ്ങള് ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ ആ പുഴ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ ധാരാളം ആളുകൾ ആ പുഴയെ അപേക്ഷിച്ച് കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീക്ണത് കാരണം തിരുമ്പി കുളിക്കാനാണ്ച്ചെങ്കി കാലികളെ കഴുകാനാണിച്ചെങ്കിലും എല്ലാം മേഖലയിലും ഇപ്പ അടുത്ത് ഒരു സുഹൃത്തി ഇന്നോട് പ ർനു ആ അവന്റെ കുടുംബത്തില് ആരെക്കെ അങ്ങനെ പുഴകളിൽ കുളിച്ചിട്ട് അമിതമായ ശരീരത്തിന് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ന്നും അപ്പോ അത് പരാതി പറഞ്ഞപ്പോ അവിടെ ഹെൽത്ത് ഇൻസ്പെക്ടറും മറ്റും കാര്യങ്ങളും വന്ന് ഇങ്ങനെ പരിശോധിച് ഇപ്പോ അറിയാൻ കഴിഞ്ഞത് ഓവറായിട്ട് ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങള് പുഴകളിലേക്ക് തള്ളുന്നു അതുമൂലം അത് കുട്ടിയുടെ ശരീരത്തില് കുളിക്കുമ്പഴും മറ്റും ഏറ്റത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള അലർജികളും മറ്റും ഉണ്ടായിന്നാണ് അപ്പൊ ഇങ്ങളെ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ
ആ അതെ അതെ നിങ്ങള് ജലമലിനീകരണം എന്ന് പറഞ്ഞപ്പളാണ് ഞാനിപ്പോ ഈ കടൽ തീരത്ത് ഇങ്ങനെ ആലോച്ചിരുന്നപ്പഴാണ് ഈ കോഴിക്കോട് ബീച്ചിൽ എത്രത്തോളം അത് മലിനമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നോക്കിയത് ഏഹ്. അതുപോലെ തന്നെ നമ്മൾ ഈ കോഴിക്കോടൊന്ന് നഗരത്തിലേക്ക് ഒന്ന് എറങ്ങിയാ തന്നെ എത്രത്തോളം വായുമലിനീകരണ്ട് ന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ കെട്ടിടങ്ങളിൽ നിന്നുള്ള ഓരോ കെട്ടിടങ്ങളിൽ നിന്നുള്ള വായുകള് അവരൊക്കെ നേരെ പുറത്ത് ക്കാ വിട്ണത് അതുപോലെ തന്നെ ഭക്ഷണശാലകളിൽ നിന്നുള്ള ഓരോ അവശിഷ്ടങ്ങളും അവര് നേരെ ഒഴുക്കിവിടുന്നത് അവരെ അടുത്തുള്ള ചാലുകളിലേക്കാണ് ഈ ചാലുകളെല്ലാം അവസാനം എത്തിച്ചേരുന്നത് നമ്മുടെ ഈ കടല് കടകളിലേ കടലുകളിലേക്ക് അല്ലാ ന്നുണ്ടെങ്കില് നദികളിലേക്ക് അല്ലാന്നിണ്ടെങ്കിൽ അടുത്തുള്ള കനാലുകളിലേകൊക്കെ ആണ് അപ്പ അതുപോലെ തന്നെ ഞാന് ഇങ്ങനെ ആലോ ലോയ്ച്ച് പോയി ഇൻക് തോന്നിയത് നമ്മുടെ സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും നമ്മുടെ ഏഹ് കാണാൻ വരുന്ന ഓരോ സഞ്ചാരികൾക്കും ഇതൊരു ഇതായി തോന്നുല്ലെ കാരണം അവര് നല്ല രീതീല് പ്രതീക്ഷിച്ച് നമ്മുടെ കടലുകളും അല്ലെങ്കിൽ കടൽ പ്രദേശങ്ങളൊക്കെ കാണാൻ വരുമ്പോ ഇതുപോലെയുള്ള അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരു ശോചനീയ ആ ഒരു അവസ്ഥ കാണുമ്പോൾ അവരെത്രത്തോളം ഒരു ദുഃഖിതരാവും മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാര് മാത്രമല്ല ഇപ്പീ കോഴിക്കോട് ബീച്ചിലേക്ക് വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നമ്മുടെ രാജ്യങ്ങൾ കാണാന് നമ്മുടെ രാജ്യം കാണാൻ വേണ്ടിട്ട് നമ്മുടെ രാ നാടിന്റെ പ്രകൃതി കാണാൻ വേണ്ടിയിട്ട് വരുന്നവരൊക്കെ ഇതുപോലെയുള്ള ബീച്ചിലേക്കാണ് എത്തുന്നത് ഇതുപോലെയുള്ള കടൽ തീരങ്ങൾ കാണുമ്പോ അവരൊക്കെ നമ്മുടെയുള്ള ഒരു മതിപ്പ് നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് എത്തുന്നത് അപ്പങ്ങള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള വായുമലിനീകരണം ജലമലിനീകരണം ഇതിനുള്ള പ്രധാന കാരണം എന്താന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് അതിനനുസരിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഓരോ മുൻക മുൻകരുതലുകളും ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമുക്കറിയ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത് കുട്ടികൾ കുട്ടികളെ കുട്ടിക്കാലത്ത് മുത തന്ന അത് പഠിപ്പിക്കണം എങ്ങനെയാണ് നമ്മൾ പ്രകൃതി സംരക്ഷിക്കേണ്ടത് ന്ന് വായു മലിനീ നീകരത്ത്ന്ന് എങ്ങെനെയാണ് സംക്ഷേണ്ടതെന്ന് അതുപോലെ തന്നെ ജല മലിനീകരത് ന്ന് എങ്ങെനെയാണ് സംരക്ഷിക്കേണ്ടതെള്ളതൊക്കെ നമ്മൾ കുട്ടിക ൾക്ക് ചെറുപ്പത്തി മുതൽക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ കാര്യമായിട്ടും ഇതുപോലെയുള്ള വായുമലിനീകരണം ജലമലിനീകരണം അതൊക്കെ ജനങ്ങൾ അവരുടെ ഓരോ പ്രവർത്തികളിൽ നിന്ന് വരുത്തി വെക്കുന്നതാണ്
പിന്നെ നമ്മുടെ ഈ വായുമലിനീകരണം അല്ലെങ്കിൽ ഈ ജലമലിനീകരണം അതിനെ കുറിച്ച് പറയുമ്പോ നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ ഇത്ര നമുക്ക് നമ്മളെ റോഡുകളിലൊന്നും ത്രത്തോളം വാഹനങ്ങൾ ണ്ടായിരുന്നില്ല ഇപ്പൊ ഈ കാലങ്ങളിലാണ് നമുക്ക് പ്രധാനമായിട്ടും പെട്രോൾ ഡീസൽ അതുപോലെ കൂടുതൽ പൊക പൊറത്ത് തുപ്പുന്ന രീതിയിലുള്ള ഓരോ വാഹനങ്ങൾ നമ്മുടെ റോഡുകളില് വ്യാപക തൊടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഈ വായുമലിനീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് കാണാൻ കയ്യാത്തത് അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ വെച്ചിട്ടും ഓരോ കടകളുടെ മുന്നിൽ വെച്ചിട്ടും അവര് അവസാന രാ ത്രില് അവരുടെ ഓരോ ദിവസത്തെയും അവശിഷ്ടങ്ങൾ കടയുടെ മുമ്പിൽ വെച്ചിട്ട് പ്ലാസ്റ്റിക്കുകൾ മറ്റ് അവശിഷ്ടങ്ങളൊക്കെ ഇട്ട് കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് അപ്പൊ അതിന്റെക്കെ വായു പൊറത്തേക്ക് വരികയും അതൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ മുതിർന്ന വയസ്സായ ആളുകളിലേക്ക് രോഗികളിലേക്ക് നല്ല വായുവിന് തടയുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത് അതൊക്കെ അവർക്ക് അവരിൽ ശ്വാസതടസ്സം ണ്ടാക്കാനും പിന്നെ അവരില് നല്ലൊരു അവരുടെ ആരോഗ്യത്തെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാത്തൊരവസ്ഥയില് അപ്പൊ ഇതുപോലെയുള്ള പൊതുജനങ്ങൾക്കും മറ്റുള്ള ആളുകളിലേക്കും ഇതിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും എത്തിക്കണം ന്ന്ള്ളതാണ് ഇത് എങ്ങനെയാണ് ഇതിനെ തടയാന്ന്ള്ളത് അല്ലെങ്കി വായുമലിനീ അല്ലെങ്കിൽ ജലമലിനീകരത്തിന് എങ്ങനെയാണ് നമുക്ക് തടയാൻ കയിയുക എന്നുള്ളതൊക്കെ നമ്മൾ- കേരളത്തിന്റെ നമ്മുടെ യുവത്വത്തിന്റെ നമ്മുടെ മുതിർന്ന ആൾക്കാരുടെ എല്ലാം ആരോഗ്യത്തെ പോലും സംരക്ഷിക്കാൻ കഴിയുന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ നാടുകളിൽ ഓരോ വാർഡിലും ഓരോ വാർഡ് മെമ്പർ ഉണ്ടാവും ആ വാർഡ് മെമ്പർക്ക് കീഴിൽ ഓരോ മാസവും ഗ്രാമസഭ എന്നുള്ള ഒരു പദ്ധതി നടക്കുന്നുണ്ട് ഇതാണ് ഈ ഗ്രാമസഭയാണ് ഓരോ നാടിന്റെയും ഒരു വർഷത്തേക്കുള്ള പദ്ധതി തയ്യാറാക്കുന്നത് അപ്പൊ ഈ ഗ്രാമസഭ സഭയിൽ ഇതുപോലെയുള്ള പ- പദ്ധതികളെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള വായുമലിനീകരണത്തിന് തടയാനുള്ള ജലമലിനീകര തടയാനുള്ള ഓരോ പദ്ധതികളും കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കേരളത്തിനെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ കേരളത്തിനെ രക്ഷിക്കാൻ കഴിയുന്നുള്ളതാണ് അപ്പൊ ഇതിലേക്ക് ഈ ഗ്രാമസഭകയിലേക്ക് കാര്യമായിട്ട് വരുന്നത് നമ്മുടെ മുതിർ അല്ലെങ്കിൽ കർഷകരായിട്ടുള്ള ആൾക്കാര് അല്ലാനെങ്കിൽ കോഴി ആട് ഇതൊക്കെ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാര് മാത്രം മാണ് ഗ്രാമസഭകളിൽ പങ്കെടുക്കുന്നത് അപ്പൊ അ ഇതിലേക്ക് നമ്മുടെ യുവാക്കൾ നമ്മുടെ കുട്ടികള് നമ്മുടെ രക്ഷ നേതാക്കള് നമ്മുടെ അധ്യാപകര് എല്ലാവരും പങ്കെടുത്തിട്ട് ഇതുപോലെയുള്ള ഓരോ പദ്ധതികളും വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്താക്കാൻ കഴിയുള്ളൂ ഇതിനെ നമുക്ക് പൊതു ഇടങ്ങളിൽ നിന്ന് തടയാൻ കഴിയുവോ എന്നുള്ളത് അതുപോലെ തന്നെ ഈ ജലമലിനീകരണം അല്ലെങ്കിൽ വായുമലിനീകരണത്തെ പ്രധാനപ്പെട്ട കാര നമുക്ക് പ്രധാനമായും കാണ കാണൻ കഴിയാ നഗരപ്രദേശങ്ങളിലാണ് കാരണം ഈ ഗ്രാമപ്രദേശങ്ങളിൽ അവര് അവരുടെ ഈ കെട്ടിടങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാവുകയില്ല പിന്നെ അതുപോലെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വളരെ കൊറവായിരിക്കും പിന്നെ അതുപോലെ തന്നെ അവർക്ക് അധികം രോഗങ്ങളൊന്നും അതുകൊണ്ട്- കാണാൻ കഴിയില്ല എന്നാല് ഈ നഗരപ്രദേശങ്ങളിലേക്ക് നഗര ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ കൂടുതല് കെട്ടിടങ്ങള് അതുപോലെ തന്നെ കൂടുതൽ പ്ലാസ്റ്റിക് ഉപയോഗങ്ങള് കൂടുതൽ പൊടി പടലങ്ങൾ വാഹനങ്ങളുടെ പോകാം ഈ മറ്റു കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് എല്ലാം ഒപ്പം വരുമ്പോഴാണ് ഇതുപോലെയുള്ള വായുമലിനീരണം കൃത്യമായി കാണാൻ കഴിയാം അപ്പൊ ഞാൻ എപ്പോഴും പറയും വായുമലിനികര പ്രധാനട്ട കാരണം എന്നുള്ളത് നമ്മുടെ വാഹനങ്ങളിൽ വരുന്ന പുറന്തുപ്പുന്ന ഒരു വിഷപ്പുകകൾ തന്നെ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് എന്നാൽ നമുക്ക് നമ്മുടെ സർക്കാരിന് നമ്മുടെ യുവാക്കളിൽ നിന്നും നമ്മുടെ പ്രായക്കാരിൽ നിന്നും നമ്മുടെ സർക്കാരിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഇത് സംബന്ധിച്ചുള്ള പുതിയ പുതിയ പദ്ധ ന്തെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് ഏ നമ്മുടെ അഭിപ്രായങ്ങൾ കൈമാറിയാൽ മാത്രമേ അവരത് ഒന്നും മുന്നിട്ടെറങ്ങൊള്ളൂ അത് ഞാൻ മനസ്സിലാക്കിയത് നമുക്കെടെ പണ്ടുള്ളതാ പണ്ടുള്ളതിനെക്കാട്ടിലും നമ്മുടെ എറണാകുളം ജില്ല പോലെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏ ഇന്ത്യയിലുള്ള മറ്റു ഡൽഹി അല്ലെങ്കില് അവിടുത്തെ അവിടെയുള്ള സംസ്ഥാനങ്ങൾ പോലെ അത്രത്തോളം ഒരു ശ്വസിക്കാൻ നല്ല വായു ശ്വസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ കേരള ത്തിലുള്ള എറണാകുളം ഏ എന്നുള്ള സംസ്ഥാനത്ത് അല്ല എറണാകുളം എന്നുള്ള ജില്ലയിലെ ഓരോ ന ഗരവും മാറിക്കഴിഞ്ഞുന്നുള്ളതാണ് അപ്പൊ അത്രത്തോളം എങ്ങനെയാണിത്രെ നമുക്ക് ഒരു ശ്രദ്ധയില്ലാതെ പോയത് നല്ല വായു നല്ല ശ്വാസം കിട്ടാതെ ശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ ജില്ലകള് അല്ലെനം നമ്മുടെ സംസ്ഥാനം അല്ലെങ്കി നമ്മുടെ രാജ്യത്തുള്ള ഓരോ സംസ്ഥാനങ്ങളും മാറിയത് ന്നുള്ളത് നമ്മള് ചിന്തിക്കണം അപ്പൊ ഇതുപോലെ നല്ല വായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കില് ജനങ്ങളിലേക്ക് നമ്മുടെ രോഗികളില് ക്ക്‌ അയെ പിന്നതുപോലെ പഠിക്കാ പോകുന്ന പെമ്ക്കറിയ ഡൽഹിയിലൊക്കെ കൂടുതൽ പേര് പഠിക്കാൻ കൂടുതൽ വിദ്യാ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നവരാണ് അപ്പൊ അവിടെയുള്ള നല്ലൊരു വായു അല്ല ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിയ പറയാ ഓരോ ദിവസത്തെ കണക്ക് നോക്കുമ്പോ നാല് പേക്ക് അല്ലെങ്കിൽ നാല്പ്പത് പേക്ക് സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ ഏ ഭയാനകമായ ഒരു വായുവാണ് നമ്മുടെ ഡൽഹിയില് കാണാൻ കഴിയന്നുള്ളതൊക്കേണ് ഓരോ ദിവസവും വാർത്ത മാധ്യമ നമ്മൾ കാണുന്നത് അപ്പ ഇതിനൊക്കെ തടയാൻ വേണ്ടിട്ട് കാര്യമായിട്ട് നമുക്ക് എന്താക്കാ കറന്റ്‌ ഉപയോഗിക്കുന്ന വണ്ടി ങ്ങൾ ഉപയോഗിക്ക അങ്ങനെ ചാർജ് ചെയ്തിട്ടുള്ള വണ്ടികൾ ഉപയോഗിക്കന്നതാണ് പ്രധാനപ്പെ ഇതിന്റെ ഒരു ഇത് തടയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അതുപോലെ തന്നെ പെ ട്രോള് യൂസല് കൂ ഡീസൽ തല് കൂടുതൽ പുക തുപ്പുന്ന വാഹനങ്ങൾ ഉപയ ഉപേക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ഇതുപോലെയുള്ള നമ്മുടെ പുക അല്ലെങ്കില് മറ്റുള്ള ഒന്നും വരാത്ത നമ്മുടെ വായു മലീനീകരണത്തിനോ ജല മലീനീകരണത്തിനോ കാരണമാവാത്ത ഇതുപോലെയുള്ള ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഉപയോ യോഗിക്കന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം പിന്നെ ജലമലിനീകരണത്തിന്റെ തടയാന്നുള്ളത് ഇതിലേക്ക് വരുന്ന നമ്മുടെ കട ലുകളിലേക്ക് നദികളിലേക്ക് തോടുകളിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നവർ ക്കെതിരെ കൃത്യമായ ശിക്ഷാ നടപടി സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ഇത് തടയാൻ കഴിയൂ എന്നുള്ളതാണ് പിന്നെ ഈ ഈ ഈ ജലീകരണം അല്ലെങ്കിൽ വായു മലീകരണം തന്നെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിശയാണ് നമുക്കിപ്പോ സമയപരിധി ണ്ട് അപ്പോ ഒരു മറ്റൊരു സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ നന്ദി
ഓക്കെ